ഉം കേൾക്കുന്നുണ്ടാ ഒരു ഉഷാറ് കൊറവ് ചോറ് കഴിച്ചില്ലേ
ആഹ് കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു
ഓഹ് ഇന്ന് എന്തുവാരുന്നു സ്പെഷ്യല്
ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാരുന്നു സ്പെഷ്യല്
ആണോ ഇഷ്ട ആണോ
ആ വളരെ ഇഷ്ടമാണ് ശർക്കര ചേർത്ത് വെക്കുന്നതാണ് ഇഷ്ടം
ആഹ എനിക്കും മാമ്പഴ പുള്ളിശേരി ഭയങ്കര ഇഷ്ടാ ഞാൻ നേരത്തെയൊക്കെ മാമ്പഴപുള്ളിശ്ശരി ശരിയാക്കുമ്പോ അതിന് മ മധുരം ഉണ്ടല്ലോന്ന് പറഞ്ഞ് ശർക്കര ചേർക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം പിന്നെ ഒരാള് ഇതാ ആഹ് പിന്നെ ഒരാള് ന്നോട് പറഞ്ഞു ശർക്കരയും കൂടെ ഇട്ടോക് അതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് ഇൻഹാൻസ് ചെയ്യുമന്ന് പറഞ്ഞു ശരിയാണ് ഞാനും അങ്ങനെ വെച്ച് നോക്കി പക്ഷെ മാങ്ങടയൊക്കെ സി സീസൺ തീരാറായി ഇനി എന്തോയ്യും ഇനി ഏത് വർഷം കാത്തിരിക്കേണ്ട അടുത്ത മാമ്പഴക്കാലത്തിന് തീരാറായി നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു ഈ വർഷം നിങ്ങൾക്കോ മാങ്ങ ക്കെ ഇണ്ടോ ഇഷ്ടം പോലെ
ആ ഞങ്ങടെ ഇവടെ മൂന്ന് മാവുണ്ട് വീട്ടിൽ അതുകൊണ്ട് കുറേയധികം മാവ് മാങ്ങയുണ്ടായിരുന്നു
ഈ വർഷം മാങ്ങക്ക് മാമ്പഴം തിന്റേത് മാമ്പഴം ഇഷ്ടം മാങ്ങ ഇഷ്ടം പോലെ ഇണ്ട് തിനായിരുന്നു
ഉം
ഉം നമ്മളും അങ്ങനെ ഇടക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് മാമ്പഴ പുളിശ്ശേരി
അതെ വളരെ നല്ലയാണ്
ഉം പിന്നെ നമ്മള് സാമ്പാറിനകത്തും മാങ്ങിയിട്ട് സാമ്പാർ വെക്കും നല്ല ടേസ്റ്റ് അത്
സാമ്പാർ ഇട്ട് മാങ്ങയോ
ആഹ് മാങ്ങ ഇടും
മാങ്ങ ഇട്ട് സാമ്പാറോ എന്താണ് ക്ലിയർ ആവുന്നില്ല ഹലോ മാങ്ങാ ഇട്ട പുളിക്കത്തില്ലേ സാമ്പാർ എങ്കിലും സാമ്പാറിന്റെ കൂടെ ചേരുന്ന ഒരു ആഹ് ടേസ്റ്റ് അല്ലല്ലോ മാങ്ങയുടേത് ഏത് പഴുത്ത മാങ്ങയാണോ പച്ച മാങ്ങണോ ഇടുന്നെ ഏതാ പച്ച മാങ്ങ ഓഹ് ഈ പഴുത്ത മാങ്ങയാണെങ്കിൽ മീൻകറിയിലൊക്കെ ഇട്ട് കേട്ടിട്ടുണ്ട് ആഹ് കഴിച്ചിട്ടുണ്ട് ഈ സാമ്പാറിലാന്നെങ്കി പച്ച മാങ്ങ കൊത്തി അരിഞ്ഞിടുവാന്നെങ്കി അത് നല്ലതായിരിക്കും അല്ലേ കൊത്തിയരിഞ്ഞന്ന ഇടുന്നത് അതോ പൂളിയാണോ ആഹ് പൂളി ഇടുവോ സാധാരണ ബാക്കി എല്ലാ ആ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് ഇടോ ഓഹ് അപ്പം വേറെ പുളി ചേർക്കത്തില്ലേ എന്താന്ന് ഓഹ് ഓഹ് ഓഹ്പുളിക്ക് പകരം നമ്മള് മാങ്ങ ഇടും അല്ലെ നല്ല പുളിയുള്ള മാങ്ങാ അപ്പൊ വേറെ ടേസ്റ്റ് ആണോ ഉപ്പ് നിങ്ങള് ഏതാ ഉപയോഗിക്കുന്നെ കല്ലുപ്പ് നല്ലയാണ്
ആഹ് അല്ലാതെ നമ്മള് ഫുഡിനകത്ത് ഇടുവാണെങ്കില് നല്ല ഔഷധം ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇപ്പൊ ഓൾറെഡി തൈറോയ്ഡ് ഉണ്ടെങ്കി പിന്നെ അതിന് കൊഴപ്പില്ലല്ലോ കല്ലുപ്പ് ഓഹ് ഇടക്കൊക്കെ കല്ലുപ്പ് കഴിക്കാം ഇനി വാങ്ങണേ എന്താണ്
ആ അത് ഹിമാലയൻ റോക്ക് പിങ്ക് സോൾട്ട് അത് വേറെയാണ് അത് ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അത് ഉപയോഗിച്ചിട്ടുണ്ടോ
അതും കുറെ ഉപ ഈ ഗുണങ്ങളുള്ളതാണ് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഉം ഉം ആഹ് ഇടയ്ക്കൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ കറുത്ത ഉപ്പൊക്കെ ഉണ്ടല്ലോ ഇന്ദുപ്പോ ഇന്ദുപ്പ് ആഹ് ഉം
എനിക്ക് രണ്ടിന്റേം നടുക്ക് നിക്കുന്ന ടേസ്റ്റാണ് ഇഷ്ടം ആഹ് എനിക്ക് ഫുഡ് വോമായിട്ട് കഴിക്കാനാണ് ഇഷ്ടം ഓഹ് സ്വീറ്റ്സിന്റെ ഭയങ്കര ഇഷ്ടമാണോ ഇടയ്ക്കൊക്കെ ഡയബറ്റീസ് ലെവലൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ
ആഹ് അത് കാരണമാണ് നമ്മുടെ അടിവയറ് ആ വലുതായി വരുന്നത് അതെ അതെ സ്വീറ്റ്സ് കൂടുതൽ കഴിക്കുമ്പോഴത്തേക്കും അത് ആദ്യം ഡെപ്പോസിറ്റ് ആവുന്നത് നമ്മുടെ അടിവയറിലാണ് സ്വീറ്റ് ആണോ ലഡ്ഡു ഇഷ്ടണോ ഈ മോട്ടിച്ചോറ് ലഡ്ഡു ഇഷ്ടമാണോ മോട്ടിച്ചോറ് ലഡ്ഡു ആഹ് മോട്ടിച്ചോറ് ലഡ്ഡുണ്ട് ബൂന്തി ലഡുണ്ട് മോർട്ടിച്ചോറ് ലഡു ഉണ്ട് ആഹ് ബൂദി ലഡുവിനേക്കാളും ടേസ്റ്റ് മോട്ടിച്ചോറ് ലഡുവിനാണ് അത് നല്ല ഗീ ഒക്കെ ഉണ്ട് ഉം ഗീ ലഡു ആ ഗീ ലഡുഅല്ലേ മോട്ടിച്ചോറ് ലഡു എന്ന് പറയുമ്പഴത്തേക്ക് അതിനകത്ത് കുറേ ഗീ ഒക് ക്കെ ചേർത്തിട്ടാണ് അവരുണ്ടാക്കുന്നത്
ആഹ് അതൊന്നെ കടയിൽ പോവുമ്പോ മേടിച്ചു കൊടുക്കാം
അതുപോലെ ജിലേബി തന്നെ പലതരത്തിലുണ്ട് യെല്ലോ ജിലേ യുണ്ട് പിന്നെ ഓറഞ്ച് ജലേബിയുണ്ട് യെല്ലോ നല്ല ടേസ്റ്റ് ആണ്
ആഹ് ആഹ്
ഈ ശർക്കര ചേർത്തുണ്ടാക്കുന്ന ആഹ് ഇതുണ്ട് ജിലേബി ബാംഗ്ലൂർലൊക്കെ കിട്ടും
ആണ
ആഹ് അത് നല്ല ടേസ്റ്റ് ആണ് അത് ഈ ഗുജറാത്തി സ്പെഷ്യലായിട്ടുള്ളയാണ് ഈ മഞ്ഞ ജിലേബി അത് നല്ല കറ്മുറ നല്ല ക്രിസ്പി ആയിട്ട് ചെറുതായിരിക്കും ഈ ഓറഞ്ചിനെ പോലെ ഭയങ്കര വലുതായിരിക്കത്തില്ല ഈ ജാഗരി അതായത് ശർക്കരയിട്ട് ഉണ്ടാക്കുന്നയാണ് ആഹ് ജിലേബി
അങ്ങന്ന് ഞാനെന്നാ ഓറഞ്ച് ജിലേബിയേ കഴിച്ചിട്ടൊള്ളു
മ് പിന്നെ അതുപോലെ തന്നെ അതിരസം അറിയോ?
അതൊന്നും അറിയത്തില്ല ഭയ അതിരസോ? അതെന്തുവാ സംഭവം ഒന്ന് പറഞ്ഞു തരാമോ?
അതുമൊരു സ്വീറ്റാണ് എനിക്ക് തോന്ന്ന്ന് തമിഴ്നാട്ടിലാണ് അത് കൂടുതലും ഉള്ളത്
മ്ഹ്ഹ് ഹ് തമിഴ്നാട്ട്കാര്ടെ എനിക്ക് ഭയങ്കര ഇഷ്ട വേറൊരെണ്ണം ഉണ്ടല്ലോ? രസഗുള, ഗുലാബ് ജാം
ആഹ് അത് നോർത്ത് ഇന്ത്യൻ ഡിഷസ്
ആഹ് അത് ഭയങ്കര ഇഷ്ടവാണ് എപ്പ കിട്ടിയാലും കഴിക്കും ഗുലാബ്ജ
ഓ അപ്പൊ നീ ഇടയ്ക്ക് എനി എപ്പോഴെങ്കിലിരിന്ന് വാങ്ങാത്
ഞാന് ഗുലാംജാം വീട്ടിലുണ്ടാക്കും അയിന്റെ അത് മേടിച്ചിട്ടെ
ആഹ്‌ അതന്നെ അത് അതിന്റെ റെസിപ്പി അതിന്റെ മിക്സ് വാങ്ങിയിട്ട് നി ഒക്കെ എടക്കൊക്കെ വീട്ടിലുണ്ടാക്കാം വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ അത് ആഹ് പിന്നെ ഗുജിയാ അറിയോ ഗുജിയാ? അത് ദീപാവലിക്ക് ഉണ്ടാക്കുന്ന ഒരു തരം സ്വീറ്റ് ആണ് അത് ഈ ഫില്ലിങ് ഒക്കെയാണ് വരുന്നത് എന്ത്?
അതില്ല
ആ അത് ഈ ഗുജറാത്തെക്കെ അവിക്കെയാണ് ഇത് കൂടുതലുണ്ടാവുന്നത്
ആണോ മൈസൂർ പാക്ക് ഇഷ്ടെവാ?
ആഹ് മൈസൂർ പാക്കിന്റെ തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ നല്ല ഈ ഗീ മൈസൂർ പാക്കുണ്ട് അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും
ആഹ് അതുപോലെ എനിക്ക് പേട ഭയങ്കര ഇഷ്ട്ടെവാ
ആഹ് ഈ മറ്റേ മൈസൂർ പാക്ക്ന്ന് പറയുമ്പോഴത്തേക്ക് കൊറച്ച് കട്ടി കട്ടി കട്ടിയായിട്ടിരിക്കും ഗീ മൈസൂർ പക്കാണിങ്ങനെ ഭയങ്കര സോഫ് റ്റായിരിക്കും ഇങ്ങനെ കടിക്കുമ്പോ തന്നെ അത് കേക്ക് പോലെ ഇങ്ങ് വരും
ആഹ് ഓ എനിക്ക് പേട ആ ഇഷ്ടവാ അതും ഭയങ്കര ഇഷ്ട
ആ എന്ത് വെച്ചാ കാജു കട്ടില് ഉണ്ടാക്കാന്നറിയോ?
ആഹ് അറിയാ അണ്ടപ്പരിപ്പ് വെച്ച് അത് കഴിച്ചിട്ടുണ്ട്
ആഹ് അത് നല്ലാണ്
നമ്മള് ദീപാവലി ആവുമ്പഴേ ആഹ് സ്വീറ്റ്സ് മം ഈ ആഹ് ബോ ക്സോടു കൂടി മേടിക്കും അതിനാത്ത് ഇതെല്ലാം കാണും അപ്പം ഞാനൊരു സ്വീറ്റ് ഏഹ് ഭയങ്കര ഇഷ്ടവല്ലെ എനിക്ക് സ്വീറ്റ്സ് അതുകൊണ്ട് നമ്മളാ ബോക്സോടൂടി വല്യ ബോക്സ് മേടിക്കും അതിനാത്ത് ഒള്ളതെല്ലാം അറിയാം ഏഹ് അതിനാത്താ പേട വായിലിട്ടാ അലിഞ്ഞു പോന്ന പേടയൊണ്ടല്ലോ നല്ലെ
അതേത് പേടേയാ?
ആഹ് ഇപ ഈ ഉം ഒട്ടും കട്ടിയൊന്നും ഇല്ലാത്ത നല്ല പാലോ വെച്ചൊ എങ്ങാണ്ട് ഒണ്ടാക്കുന്ന്താ ഭയങ്കര ടേസ്റ്റുവാ അത്
വെച്ചാണ് ഒണ്ടാക്കുന്നെ സുഖിയാൻ ഇഷ്ടവാണോ? സുഖിയാൻ സുഖിയാൻ ഇഷ്ടവാണോ? എന്ത് വെച്ചാ ഒണ്ടാക്കുന്നെന്ന് അറിയോ? എവിടുത്തെ ഡിഷാന്നറിയോ സുഖിയാൻ? ഓഹ് എവിടത്തെ ഡിഷാണത്? മോതകോന്ന് കേട്ടിട്ടൊണ്ടോ അതെ അതെ അത് ഗണപതിക്ക് ഭയങ്കര ഫേവറേറ്റാണ്
സുഖിയാൻ ശെരി കേട്ടോ ഞാൻ വിളിക്കാം
ആഹ് ശെരി ആഹ്